ഹലോ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
എങ്ങനെയിരിക്കുന്നു
സുഖയിട്ട് പോകുന്നു ഞങ്ങള് സുഖായിട്ട് ഓഹ് ഇന്ന് മയോട് മയ പൊറത്തിറങ്ങാൻ വെയ്യ
ആഹ് എന്താ പരിപാടി ഇവിടെ നല്ല മഴ തന്നെ ആഹ് മഴ മൂടിക്കിടക്കുല്ല
ഏഹ് ഓഹ് ഇവിടെ രാവിലെ പെയ്യല് തുടങ്ങിയതാ മക്കള് ക്ലാസ് പോണ നേരത്തെ നല്ല മഴ
ആഹ് ഏഹ് വീട്ടിൽ തന്നെ ആണോ അതാ
ആഹ് വീട്ടിലന്നെ ഇല്ലല്ല വീട്ടിലന്നെ
ആഹ് അല്ല എന്തേലും പോവണ്ടാന്ന് ചോദിച്ചത്
ആഹ് ആഹ്
മക്കളൊക്കെ രാവിലെ പോവല്ലേ ഇല്ല ഇല്ല ഞാൻ ഹൗസ് വൈഫ് അത് തന്നെ
ആഹ്
പ്രത്യകിച്ച് വർക്കൊന്നുംല്ല
ആഹ്
ആഹ് ജോലിയൊക്ക് ഒതുങ്ങിയോ
ഇല്ല ഇനി അകം അടിച്ചിരാണ്ട് അലക്കാണ്ട് തൊടക്കാണ്ട്
ആഹ് ഇവിടെ മക്കള് പോയപ്പോ എല്ലാം രാവിലെയും ഒതുങ്ങോന്ന് വെച്ച് ആഹ് ചോദിച്ചു ആഹ് അല്ല അപ്പൊ ആഹ് ഇല്ല ഇന്നിപ്പോ എന്റെ കൊച്ച് ക്ലാസ്സിന് പോയില്ല വയ്യാരുന്നേ
ആഹ്
അതൊണ്ട് എല്ലാം അങ്ങനെ തന്നെ ഒണ്ട് നമ്മ ഓരോത്തും ഒതുക്കുമ്പോ അവള് വന്ന് എല്ലാം ശരിയാക്കും
ഏഹ്
പിന്നെ പൊടിക്കൊച്ചുണ്ട് അപ്പൊ എല്ലാം ഒന്നും രാവിലെ ഒതുങ്ങൂലാ
ആഹ് ആഹ് ആഹ്
പിന്നെ കാപ്പിക്കെ കുടിച്ചോ
ഓഹ് ഒക്കെ കഴിഞ്ഞു
ആഹ് കഴിഞ്ഞല്ലേ മാ ആഹ് അതല്ല ക്ലീനിങ് പരിപാടികൾ മാത്രേ ഉള്ളൂ
ആഹ്
ബാക്കിയല്ല ആയി
ഓഹ് മഴ ആയ പുറത്തിറങ്ങാൻ വയ്യല്ലോ
ആഹ് അതാണ് മഴ ആകുമ്പോ പിന്നെ കഴികല്ലും പിടിക്കലൊന്നും നടക്കൂല്ല വെയിലട്ട് ഉണക്കണ്ടേ രണ്ടു ദിവസം മുന്നേ കഴിട്ടത് ഉണക്കണ്ടേ
ഒരു ദിവസം വെയിലും ണ്ട കൊറെക്കെ ഇത്ണ്ടായിന്
അതാണ് ഇതിപ്പം രാത്രി മഴ പെയ്ത് രാവിലെ വെയിയിലാണെങ്കിലും കുഴപ്പമ ഇല്ലായിരുന്നു ഇതെല്ലാം ഉണങ്ങി കിട്ടിയേന സന്ധ്യയാവുമ്പോ എന്തായാലും ഇ എടുക്കുവല്ലോ ഇ രാവിലെ അത് അൽ എല്ലാം ഉണങ്ങി കിട്ടിയതന്ന ശം അയിൽ വരണ്ടേ
വെയിൽ വരണ്ടേ
ആഹ
ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാലോ മെഷീനിലോട്ട് ഒണക്കിയാലോ ചെറിയൊരു വഴിയില് വന്നാല സുഖമായിരുന്നു
ഇപ്പൊ ഷീറ്റിന്റെ താഴെ ഇട്ടിതുപലും ഉണങ്ങുന്നില്ലെന്നുള്ളോണ്
ആഹ് അതതിന് മഴ അടച്ചൂടി പെയ്തത് അങ്ങനെ തന്നെ ആവും
ആഹ്
എന്താ ഉച്ചക്ക ഫുഡ് അല്ല വലുത് ഏഴാം ക്ലാസ്സിലേ ചെറു രണ്ടാം ക്ലാസ്സിലേ
ആഹാ
നിങ്ങളതോ
ഓ എന്റത് മൂത്തത് മൂന്നര വയസ്സ് പ്ലേ ക്ലാസ്സിൽ പോ പ്ലേ സ്കൂളിൽ പോക ആ ഇളയതിന് പിന്നെ മൂന്ന് മാസം
ഓ എണ്ണ്ണൂറ് കഴിഞ്ഞിട്ടള്ളൂ ഇപ്പൊ
ആ തൊണ്ണൂറ് രണ്ടേക്കോ തൊണ്ണൂറ് കഴിഞ്ഞട്ട് കുറച്ച് അഞ്ചെട്ട് ദിവസം ആയതേ ഉള്ളൂ
ഹേ എന്നിട്ട് ഉറങ്ങാ
അല്ല അവൻ രാവിലെ പപ്പാകലും രാത്രിയൊന്നും ഉറക്ക ഇല്ല അപ്പൊ ഫുൾ ടൈം കയ്യിൽ തന്നെ കാണും
ഹെ
അവനിപ്പോം അമേരിക്ക ജീവിതമാണ് ഉറക്കം ഇല്ല അതാ ആഹ പിന്നെ
എന്താളും അങ്ങനെ ആസ്വദിച്ചോളി
ഇതാ ആസ്വാദനല്ല
ഒന്ന് ഉറങ്ങാൻ കതിയാവൂലേ മ
ഓ അതെ അതെ ഒ കൊതിയാവുന്നെന്നുള്ളത് പോട്ടെ ഈ തലവേദന വിട്ടു മാറുമല്ലോ ഉറക്കമ ഇല്ലാത്തോണ്ടള്ളൂ
ആഹ ഉറക്ക ശെരിയാവാഞ്ഞാല്
പിന്നെ അതിന്റേടെ മോള കാര്യങ്ങളും മൂത്താള കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല രസമായിരിക്കും
ആഹ്
പിന്നെന്താ പിന്നെ എന്താണ്
നിന്നെന്താ ഉച്ചക്ക് എന്താ സ്പെഷ്യൽ എന്താ
സ്പെഷ്യല് ഇപ്പൊ ആരും ഇല്ലാത്തോണ്ട് ഞാനും കൊച്ചം മാത്രമേ ഉള്ളൂ ആഹാരം കഴിക്കുന്ന അപ്പം മുട്ട ബിരിയാണി ക്കാന്ന് വിചാരിച്ചു
ഓ അപ്പൊങ്ങ രണ്ടാളും മാത്രമേ ഉള്ളൂ വീട്ടില്
അല്ല എല്ല നമ്മള് ഹസ്ബൻഡന്റെ വീട്ടിലാണ് ഹസ്ബന്ഡ് രണ്ടാഴ്ച കൊറച്ച ദൂരേ ജോലി ഇപ്പ രണ്ടാഴ്ച കൂടുമ്പോഴേ വരുള്ളൂ
ഓഹ്
പിന്നെ ബാക്കിയുള്ളക്കെ നാത്തും ജോലിക്ക് പോവും അമ്മ അമ്മ ഹോസ്പിറ്റലിൽ പോയത്തിഞ്ഞ് വൈകട്ടേ വരുകയുള്ളൂ
ആഹ് ആഹ
ആഹ് അ്ച്ചഛന ജോലിയുണ്ട് അങ്ങനെ എല്ലാരും ജോലിക്കൊക്കെ പോവും ഞാനും മോളും മാത്രമേ ഉള്ളൂ ഇപ്പം
ആഹ് ആഹ്
അപ്പൊ എളുപ്പത്തിന് അതല്ലേ മറ്റേ സാധാ ചോറ് വെച്ചാ എത്ര കറികൾ വെക്കണം
അപ്പൊ നീ രാത്രി കേക്കെന്താ
രാത്രിയക്ക് രാത്രിയക്ക് അല്ലെങ്കിലും എന്തെങ്കിലും കാപ്പി ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ വലിയവർക്കൊന്നും കൊഴപ്പ ഇല്ല എന്റെ മോള് അവക്ക്എന്തെങ്കിലും കാപ്പി ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ ചോറൊന്നും രാത്രി തിന്നുല്ല അപ്പൊ പിന്നെ കാപ്പി ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ
ആഹ
ചോറ് വെച്ചാ അവള് മീന ഇറച്ചിയൊന്നുമല്ലാതെ ഇറങ്ങിയൊന്നുംല്ല ഇതിപ്പോ മുട്ടൽ യങ്ങ്പോവല്ലോ മഴയായിട്ട് ഇനി ഇറച്ചിയൊക്കെവാങ്ങിച്ചു കൊടുത്തു കയിഞ്ഞാദഹച്ചില്ലെങ്കി എന്തൊര ചെയ്യും കൊച്ചല്ലേ
ആഹ അതന്നെ
അങ്ങനെഒരു പേടി സ്കൂളിലൊക്കെ പോവേയും കൂടെ ചെയ്യുന്നതു ഇന്ന് പിന്നെ പനിയും കൂടെ ആായിരുന്നു ആഹ് അതിന്റെടയ്ക്ക് ഇനി ഇറച്ചിയൊക്കെ കൊടുത്തു കഴിഞ്ഞ
ഇപ്പ എല്ലോടത്തും ഉണ്ട് ഈപനി
ആഹ ഇപ്പൊ പനി സീസൺ അല്ലേ ഇവിടെ ആദ്യ മോക്ക് വന്ന് പിന്നെ അത് കഴിഞ്ഞ് അത് മാറിയപ്പോ മോന് വന്ന് അ ത്കഴിഞ്ഞഞ് എനിക്ക് വന്ന് ഇപ്പോ മോഖക്ക് വീണ്ടും വന്നു
ഹേ
വേറെ ആർക്കും മരുന്നില്ല അമ്മക്ക് മൂന്ന് പേർക്ക് മാത്രം
ഈ മക്കള് സ്കൂള് പോണ മക്കള് ക്ക്പനി പിടിച്ചാല്
ആഹ അതാ അതാണെങ്കില് ആഹ ജലദോഷം വന്നിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കളിച്ചിട്ട് അങ്ങനൊക്കൊണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പറയാൻ കാരണ ഉണ്ടല്ലോ ഇ ത് അതൊന്നുമല്ല ഒരു വസം ഉറങ്ങി എണിക്കുമ്പോ പെട്ടന്ന് ഒരു പനി ആഹ ഒരു ദിവസം ഉച്ചക്കുറങ്ങിയപ്പം പെട്ടന്നൊരു പനി പിന്നെ രണ്ട ദിവസം കഴിഞ്ഞപ്പംരണ്ട് ദിവസംടുത്ത അത് മാറൻ അത് മാറി ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്ത്ഒരു കുഴപ്പഇില്ലായിരുന്നു വെളുപ്പാൻകാല ആയപ്പോ ചുട്ടുപൊള്ളുന്നു
ഏ ഈ പ്ലേ സ്കൂള് പഠിപ്പിക്കുവോ
പ്ലേ സ്കൂളില് പഠിപ്പിക്കാന്നല്ല അവിടെ മെയിൻ ഉ ചന്തംന്ന് വെച്ചാ അവർ ടെ കാര്യങ്ങള് ആ് ആൾക്കാരോട് സംസാരിക്കാൻ പെരുമാറാനൊക്കെള്ള ഇത് ആ കൊച്ചാണ് അല്ലെങ്കിൽ അവർക്കെല്ലാം ഒരുപോലെയല്ലേ
ആ ആ
അപ്പൊ ഇത് ഇന്ന ആളാണ് അവരോട് ഇങ്ങനെ വെരുമാറണം അല്ലെങ്കിൽ ക കൊച്ചുങ്ങളെ കൂടെ കൂടിരുന്ന് കളി കാന് ഒറ്റയ്ക്ക് ആഹാരം വാരി കഴിക്കാൻ ചില കൊച്ചുങ്ങളൊന്നും ആ വാരി കഴിക്കുകൊന്നുംല്ലല്ലോ
ആ
ആ അങ്ങനെയൊക്കെ ഇതാക്കിയള്ളൂ അല്ലാതെ വലുതായിട്ട് പഠിപ്പിക്കുകൊന്നല്ല പിന്നെ കോളങ്ങൾ വര പഠിപ്പിക്കുന്നന്ന് വെച്ചാല് കളർ ചെയ്യാന് കോളങ്ങള്വരയ്ക്കാന് പിന്നെ അങ്കവാടി പഠിപ്പിറെ പോലെ അക്ഷരങ്ങള്
ആഹ
അങ്ങനെയൊക്കെയ ഉള്ളു അല്ലാതെ പഠിത്ത ആയിട്ടില്ല
അ ആഹ്
എന്നു വെച്ചാ അവരെ സ്കൂളിൽ ഇരുത്താൻ അവര് ഒന്ന് ഡയറക്ട് എൽ കെ ജി ഒന്നിലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് പോയിരുന്നു ഫസ്റ്റേ പഠിച്ചുടങ്ങുമ്പം അവർക്കൊ ബദ്ധിുട്ടല്ലേ
ആഹ് ആഹ്
ഇത്പ്പോ കൊറച്ചേരം ഇരിക്കാനെങ്കിലും ഒക്കുവല്ലോ ഇങ്ങനെ പ്ലേഒരു വർഷം ഇങ്ങനെ പോവുമ്പോ ആ ഇത് ഒരുസ്കൂളെന്ന് പറഞ്ഞ ഇങ്ങനേണ് ഇത്ര നേരം ഇരിക്കണം എന്നൊക്കെ ഒരു ഒരു ഐഡിയ അവർക്കുണ്ടാവുമല്ലോ
ആഹ്
അതിനൊക്കെ വേണ്ടി ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു
ഏഹ് അല്ല ഞങ്ങളവടെ പൊതുവേ അങ്ങനെ പ്ലേസ്ക്കൂൾലാരും വിടാറില്ല.
ആഹ് ഇതിപ്പോ എനിക്ക് അ വടെ അങ്കംവാടി കൊർച്ച് പ് പോണം കെട്ടോ കൊർച്ച് നടന്നങ്ങോട്ട് പോണം. പ്പ ഈ പൊടി കൊച്ചിനേം കൊണ്ട് പറ്റൂല പിന്നെ അമ്മായിമ്മക്ക് വയ്യാത്തെയാണെ ഒര് വീട്ടിലൊക്കെ ഇരുന്ന് കൊച്ചുങ്ങളെ നോക് കൊച്ചുങ്ങളെ കാര്യം നോക്കെയൊക്കെ ചെയ്യും ക്ഷെ ഇത്ര ദൂരം നടന്നു പോവാനുള്ള ഇതൊന്നുവില്ല. വയ്യാത്തെയാണ് അപ്പൊ പിന്നെ ഈ പൊടിക്കൊച്ചിനെ വടിട്ട് പോയാ വനാണെങ്കി ഞാ എറങ്ങുമ്പ കരയും. അപ്പത്ര ദൂരം പോയി വരാൻ പറ്റൂല രണ്ടു നേരുവേ രാ വ് വിളിക്ക്യാനും പോണ്ടേ.
ആഹ്.
വണ്ടിയയക്ക്യാന്ന് വെച്ചാ അവര് അങ്കവാടിന്റെ ആ ഭാഗത്തോട്ട് വണ്ടി പോവൂല്ല മ്മള് ഒരു. റബ്ബർ തോട്ടത്തിലൂടെ നടന്നങ് കേറണം.
ഏഹ്.
അതോണ്ട് പിന്നെ സ്കൂൾ ബസ്സാവുമ്പ വീടിന്റെ ഫ്രണ്ടേ വരും.
ആഹ്.
അപ്പതാണ് നല്ലത് അവിട്ത്തെ ടീച്ചറ് അവിടെള്ള ഇവളെ പഠിപ്പിക്ക്യുന്ന ടീച്ചറും. ആഹ് അവിട്ത്തെ വേറൊരു ടീച്ചറ് നമ്മളെ അറിയുന്ന അമ്മള് തൊട്ടുപ്പർത്തൊള്ളതാണേ അപ്പവര് ൻ്റ കൂട അവര് ആ വണ്ടീലാ വരുന്നത് അപ്പൊ അവരിങ്ങോട്ട് എറക്കിയങ് ഏറക്കും.
ഉം ഉം.
ഫ്രണ്ടിലൂടെ ആണെങ്കിലും അഥവാ നമ്മള്ഞ് ആഹ് വണ്ടി വരുന്നത് നമ്മളറിഞ്ഞില്ലെങ്കിലും അവരങ്ങെറക്കും വീട്ടില്.
ആഹ്.
അവര് വീട്ടീ കേറ്റി വിട്ടിട്ടേ പോകത്തുള്ളൂ അപ്പൊ പിന്നെ നമുക്ക് വിശ്വാസവല്ലേ അറിയുന്നവരാകുമ്പൊ.
ആഹ് അതന്നെ.
ആഹ് അങ്ങനെ.
മറ്റേ ആഹ് ഇഞ്ഞിപ്പോ അവരൊക്കെ വൈകുന്നേരാവും വെര്നെങ്കില്.
ആഹ് അവരിഞ്ഞ് വൈന്നേ വൈകിട്ടാവു അല്ലേ.
ആഹ്.
ആഹ് ചോറ്നുള്ളതൊക്കായ.
ഓഹ് ആയി.
ഇനി എല്ലായിടത്തും പിന്ന ഈ ഒരു ടൈമ് കഴിഞ്ഞാ പിന്നെ ക്ലീനിങ് മാത്രേ കാണത്
ക്ലീനിങാത്രേള്ളൂ മക്കള് പോകുമ്പോത്തിനെന്നെ ഒരുവിധാക്കി വെക്കും.
ആഹ് അവർക്കൊക്കെ ചോറൊക്കെ കൊണ്ടോവണ്ടോണ്ടല്ലേ.
ഇല്ല ഗവൺമെന്റ് സ്കൂൾലാണ്.
ആഹ് വളും ഗവൺമെന്റി തന്നാ ഗവണ്മെന്റി തന്നാ.
ആഹ്.
ഇപ്പി എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലൊകെ അതാ ഗവൺമെന്റെന്നാ നല്ലേന്ന്.
ആഹ് പിന്നെന്തേം കൂട്ടാനെന്തെങ്കിലു വാണങ്കില്.
കൊണ്ടോവാല്ലെ.
കൊണ്ട് പോവു ഇതരെ പ്രൈവറ്റിലേനി പ്പ ഗവൺമെന്റിലാക്കി ചെറ്തിനെ അതോണ്ട് നല്ല സുഖണ്ട് അല്ലെങ്കി ചോറ് ചോറ്നല്ല പ്രയാസം ഓര് ക്കെന്ത് ചോയ്ച്ചാലും കൂട്ടാന് അ എന്താ എന്താ വാണ്ടിയേ ഞാ പറിണ ഓൽക്കറ്റൂല. അങ്ങനെക്കെയ. കുള്യൊ കയ്ഞ്ഞോ ഇല്ലല്ലോ. ഹലോ. ഹലോ. ഹലോ.
ചോറവിട്ന്ന് കൊട്ത്തേ കൊച്ച് പറ്റുന്നില്ലേ ഹലോ. ഹലോ. ഹലോ കേക്കാ പറ്റുന്നുണ്ടോ.
അതിലിടെ കട്ടായി പോവ്ണ്ട് കേക്ക്ണില്ല.
കേക്കാൻ പറ്റും ഇപ്പ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട്
ആഹ് ആഹ് എങ്കി പിന്നെ ആഹ് വിളിക്കാം വക്കുവാണേ